ആ എന്തോണ്ട് സുഖായിട്ട് സുഖാണോടി?
ആടി. ഇങ്ങനെ പോണു നീ എവിടെ ഒരു വിവരം ഇല്ലോ?
ഓ ഞാ ഞാനിപ്പ എന്താ പറയാ ഇപ്പൊ ഒറക്കൊന്നും ഇല്ലാതെ ഒരു വല്ലാത്തരു കണ്ടീഷൻല്ലാടി.
ആന്തോറ്റി?
ഇപ്പം കുഞ്ഞിനൊക്കെന്ന് വെച്ചാല് ഞാന് ങ്ങനെ ഡൈപ്പർ ഒന്നും ഞാൻ യൂസെ യ്തിട്ടില്ലടി അപ്പം രാത്രിൽ എപ്പോഴും ഇത് അതു വല്ല കുഞ്ഞ് കെർച് നേരം, ഒന്ന് ബത്റൂമി പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് പിന്നെ ഒറങ്ങാ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം ഏത് ഡയപ്പർ യൂ യൂസെയ്യണൊ ഒന്നും അറിയാംവെയ്യ എനിക്ക് റാശസ് വരുന്ന കാര്യോക്കെ പേടിയാ അതുകൊണ്ട് ഞാ ഞാനങ്ങനെ ഡയ്പേഴ്സൊന്നും യൂസെയ്യാറില്ലടി അപോഅയിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊ ഒറക്കോന്നും ശരിയാവാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ.
ആണല്ലേ, എടി അത് എന്തുവാ ഈ കുഞ്ഞിന് റാഷസ് വന്നിട്ട് ണ്ടോ?
ആആഹ് ഞാൻ ഒരു, വട്ടം എങ്ങാണ്ട് ഇതേപോലെ ഞാൻീ സ്നിഗ്ഗി യൂസെയ്ത സമയത്ത് റാഷസ് വന്നപ്പം അത്, അന്ന് പേടിച്ചതാ അതിന് ശേഷം ഞാന അങ്ങനെ വെച്ചിട്ടില്ല.
ആ എടി ഒന്നാമത്തെ കാര്യംന്ന് പറഞ്ഞാ പല കാർണങ്ങളും കൊണ്ട് റാഷസ് വരും. ഒന്നാത്തെ കാരണംന്ന് പറഞ്ഞാ ചെല ടൈയ് പേഴ്സ് ചില കുഞ്ഞുങ്ങൾ ചെല ചെല കുഞ്ഞുങ്ങളുടെ സ്കിന്നു ആയിട്ട് മാച്ച് ആവത്തില്ല. ഈ പറഞ്ഞതുപോലെ, ചെല കുഞ്ഞുങ്ങൾത് നല്ല സെൻസറ്റീവ്സ് സ്കിന്നാ ആയിരിക്കും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലെ പിന്നെ നല്ല ഡ്രൈ സ്കിന്ന ആക്കാം അങ്ങനൊളളാ ചെല ഡെയ്‌പേഴ്സ് പറ്റത്തില്ല. എന്റെരു അഭിപ്രായ ത്തിലിപ്പം ന്ന നല്ല നല്ല ബ്രാഡ് ബ്രാഡ്ട് ആയിട്ടുള്ള ഒരുപാട് ഡൈപ്പേഴ്സ് ഉണ്ട്. ഇപ്പറഞ്ഞപോലെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മാമീ പോക്കോ പാൻറ്സ്. അതുപോലെന്നെ ബേബി ഹഗ്, അതു പോലെന്നെന്ന ഹഗ്ഗീസ് അതുപോലെന്നെ കടിൽസ് ഇതൊക്കെ നല്ല ബ്രാന്റുകളൊക്കെയാ ഇതൊക്കെ നല്ല നമ്പർ വൺ ബ്രാന്റുകളൊക്കെ നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ നമ്പർ വൺ ബ്രാൻഡ് ആണെങ്കിലും ഓരോ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് പലതരമല്ലേ അപ്പം ചിലവർക്ക് ചിലത് പിടിച്ചന്നും വരത്തില്ല. അല്ലെങ്കിൽ ഹ് അതുപോലെ തന്നെ ഇപ്പൊ ഈ രാക്ഷസിന്റെ കാര്യം നീ പറഞ്ഞണ്ട് നമുക്ക് ഈ രാക്ഷസി മാറ്റാ പറ്റ റസ് ക്രീം നമുക്ക്പ്പോ അവൈലബിൾ ആ അതായത്ഈ റ സ് ക്രീമ നീ അപ്ലൈ ചെയ്തിട്ട് നീ ഡൈപ്പർ ഇടുകവാണെന്നുണ്ടെങ്കി ആ പ്രശ്നം വരുത്തില. അല്ലെ പിന്നെ അന്ന നിന്റെ കുഞ്ഞിനെ അങ്ങനെ പ്രശ്നം വരുവാണേനുണ്ടെകിൽ നീ എന്ത് ചെയ്യണം ഡോക്ടറെ കാണണം കാണിക്കുന്നായിരിക്കും നല്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ ചെയ്തിട്ടും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചെലപ്പം നല്ല ഡയപ്പറിന്റെ അലർജി ആയിരിക്കും കുഞ്ഞിന് അങ്ങനാണെങ്കിൽ ചെലപ്പ ഡയ പ്പറ് യൂസ് ചെയ്യൻ പറ്റത്തില്ല ചെല കാര്യങ്ങൾക്ക് നമ്മള ഇപ്പ നമുക്ക് തന്നാണെങ്കിൽ ചെല കാര്യങ്ങള് ഇപ്പൊ പൊടി അലർജി ആയതൊണ്ട് ഇതൊക്കെ നമ്മൾ പൊടിയിലോട്ട് അങ്ങനെ പോത്തില്ലല്ലോ കാരണം അലർജി ആയത് എപ്പോഴും നമ്മ അലർജി ആയിരിക്കും മനസിലായോ ആ അങ്ങനെ അപ്പം ചെ അപ്പ അലൻ അങ്ങനെ വാഷ് ക്രീം ഇട്ടിട്ടു കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെലപ്പോ അത് അലർജിയാ ഡയപ്പറിനൊള്ള പിന്നെ നീ പറഞ്ഞ ക്ലോത്ത് ഡൈപ്പർ നീ യൂസ് ചെയ്യുന്നുണ്ടന്ന് ഈ ക്ലോത്ത് ഡേയപ്പറിന്ഒരു കുഴപ്പൊണ്ട് ക്ലോത്ത് ഡേയപ്പറിനൊരു കൊഴപ്പ പ്പണ്ട് ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുമ്പഴ്ത്തേക്കും ഈ പറഞ്ഞതുപോലെ എന്ത് വാ ആ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് കോ ഡയപ്പർന്ന് പറയുമ്പോ നമുക്ക് രണ്ട് മൂന്ന് ഫീ നമുക്ക് അപ്ലൈ എന്നുവെച്ച രണ്ട് മൂന്ന് മൂത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തപ്പോ പറ്റത്തില്ല
ഉം
അങ്ങനെയുള്ള പ്രശ്നങ്ങളാ
ഉം അപ്പം നമുക്ക് ഈ ഡയപ്പറിനും പക്ഷേ ഗുണമാണ്